ഒ
കെക്കാവോ
കിട്ടാൻ പറഞ്ഞോളൂ
ആഹ് എന്താട്ട് പോവാ
ഇങ്ങിരിക്കുന്നു കിടക്കാൻ പോ വാ തുടനെ കിടക്കും ആഹ് സമയം ആയി കിടക്കാനായിട്ടേ ഇവിടങ്ങ് നേരത്തെ കെടക്കും
ആണോ ആ ഹാ
പൊന്നൂണ്ട് അച്ഛൻ വെളുപ്പിനെ പോവും പ്പോ അതുകൊണ്ട് ഇവിടെ നേരത്തെ അങ്ങ് കിടക്കും അങ്ങ് ഫുഡും കഴിച്ചിട്ട് അവിടെങ്ങനാ
പിന്നെയാണോ പോന്നത് എന്തോ ജോലിയാ അച്ഛന്
അച്ഛൻ വളളത്തി പോന്ന ജോലിയാ അത് കാരണം വെളുപ്പിനെ പോവും അതെ അതെ
ആഹാ ആഹാ അപ്പൊ ഒത്തിരി ഫിഷ് ഒക്കെ കിട്ടുവല്ലോ നിങ്ങക്ക്
ആ ഒത്തിരി മത്സ്യം കിട്ടും ഞങ്ങക്കിവിടെ കാരണം ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം ഞങ്ങൾ ഇവിടെ കിട്ടും ആ നിങ്ങക്ക് അവിടെ ഫ്ര
ഓ ഇവിടെ ഫ്രഷല്ലാ കിട്ടുന്നത് ഇവിട പഴകി പഴുപ ഇതായ ഒരു മീനൊക്കെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്
ഓ അതൊക്കെ ആരോഗ്യത്തിന് കേടല്ലേ അതൊക്കെ നിങ്ങള് മേടിച്ച് കഴിക്കുവോ അപ്പം
പൊന്നോരോ അല്ലെങ്കിൽ അങ്ങനത്തെ ആരും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന മീനല്ലേ നമുക്ക് മേടിക്കാനും ഉ ഉപയോഗിക്കാനും നമുക്ക് പറ്റത്തോളു
അതല്ലേ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണുവല്ലോ
നമുക്ക് നിലവില് അങ്ങനെ കൊഴപ്പൊന്നൂല്ല കണ്ടന്റെ സിറ്റുവേഷനില് നമുക്കിപ്പം വീട്ടില് ആർക്കും മീൻ വേ ണന്നുള്ളൊരു ആളുകളല്ലാ അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെ എന്നും നമ്മള് മീൻ മേടിക്കാ റില്ലാ ഇപ്പൊ ഇല്ല ഇപ്പ മിക്ക ദിവസങ്ങളിലും തീ അങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ ആയിരിക്കും.
ആണല്ലേ അല്ലാ അപ്പത്തേക്കും വീട്ടിൽ ആർക്കും അങ്ങനെ മീൻ കഴിക്കണോന്നോ അങ്ങനെ ഒന്നും ഇല്
ഇല്ലില്ല മീൻ അങ്ങനെ വേ നിർബന്ധം ഒന്നുല്ല ആർക്കു അങ്ങനെ ഇവിടെ പിന്നെ തീയലോ പപ്പടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കി എല്ലാരും നല്ല രീതിൽ കഴിചോളും ചോറ് അങ്ങനെ കൊഴപ്പം ഒന്നും ഇല്ല നമുക്ക്
ആഹ് ഇവിടങ്ങനല്ല ഇവിടെ പക്ഷെ ഡെയിലി മീൻ മീൻ കൂട്ടി കറി വെച്ച് കഴി കഴിക്കെത്തോളൂ അതോണ്ട് അതങ്ങ് ശീലവായി പോയി അതോണ്ട് പിന്ന ഇവിട മീൻ ഇല്ലാതെ പറ്റത്തില്ല ഫുഡ് കഴിക്കുന്നതിനെ ന്താലും ഡെയിലി മീനെന്തേലുക്കെ കി വെറൈറ്റി ആയിട്ട് ഉള്ള മീനൊക്കെ ആയി ഇടയില് സെയിം ഫിഷ് തന്നെ കിട്ടത്തൊന്നുല്ല വേറെ വേറെ ആയിട്ട് കിട്ടും അതോണ്ട് ഞങ്ങക്ക് രുചികരായിട്ട്ട്ടുള്ള നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും
ആഹാ അപ്പം ഫിഷ് വെച്ച് എന്തേലും വെറൈറ്റി ഫുഡ ഒക്കെ നിങ്ങ ശരിയാക്കുവാറുണ്ടോ അവിടെ വീട്ടില്
ആഹ് ഞങ്ങക്ക് മീൻ പൊള്ളിച്ചു കഴിക്കും മീൻ പറ്റിച്ചു കഴിക്കും മഞ്ഞക്കിട്ട് ചീനീവായ്ട്ട് ഒണക്ക മീൻ അങ്ങനെയൊക്കെ കഴിക്കാറ്ണ്ട്
ഓക്കെ
അവിടെ അങ്ങന്യക്കെ കഴിക്കാറുണ്ടോ
ഓഹ് ഇവടെ അങ്ങനൊന്നും കഴിക്കൊന്നും ഇല്ല നമ്മൾ ചീനി ഈ മഞ്ഞക്കിടും മീൻ നമ്മള് അത്യാവശ്യം ചന്തയിൽ പോയി നമ്മള് മേടിച്ചോണ്ട് വരും മേടിച്ചോണ്ട് വരുന്ന സമയത്ത് മീൻ അധികം ഒണ്ടെങ്കി നമ്മൾ അതെന്താ ചെയ്യ അല്ല വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യാൻ വേണ്ടിട്ടുള്ള ന്തുവാ മീനൊന്നും ഇവിടെ കിട്ടാറില്ല അങ്ങനെ കിട്ടിയാ തന്നെ അതിന് നല്ല റേറ്റ് ഒക്കെ ആയിരിക്കും നമ്മള് ഒരു കിലോ മീനൊക്കെ മേടിക്കന്നു ന്ന ന്നാ പത് നാറ നന്നൂറ് നന്നൂറ്റമ്പതു ഒക്കെ രൂപയൊക്കെ ആയിരിക്കും അപ്പം നമ്മള് യഥാർചികം ആയിട്ടൊക്കെ മാത്രമേ അത്ര റേയ് പൈസ കൊടുത്തിട്ട് നമ്മള് മീൻ മേടിക്കാറ്ള് അല്ലെങ്കി നമ്മട ഒരു ബഡ്ജറ്റിനനുസരിച്ച്ള്ള എമോട്ടിനെ നമ്മള് മീൻ മേടിക്കത്തൊള്ളൂ അത് വെച്ചിട്ട് നമ്മള് ഡെയിലി നമ്മള് കറി നോക്കുവോ അതോ വെറൈറ്റി ഫുഡ് വര. നമ്മൾ അങ്ങനെ നോക്കോ അതോ വെറൈറ്റി ഫുഡ് പിന്നെ ചിക്കനോ വല്ലോം വേണങ്കി മേടിക്കും. ചിക്കനും മീ നമ്മടെ ബീ ഫോം മാർക്കാ ഏതിച് കയിഞ്ഞ നമ്മളെന്ദേലൊക്കെ ചെയ്യും അങ്ങനെ
ഞങ്ങക്കിവിടങ്ങനെ ചിക്കൻ അങ്ങനൊന്നുല്ല ചിക്കനൊക്കെ മേടിക്കാണെങ്കിൽ അത്‌ വല്ലോ വിശേഷ ദിവസങ്ങളില് മാത്രം അങ്ങനൊക്കെ അല്ലാതങ്ങനെ ഇടക്കിടക്കൊന്നും വേടിക്കതൊന്നില്ല വിശേഷ ദിസം നിപ്പോഓണം അങ്ങനൊള്ള ഫങ്ക്ഷൻസൊക്കെ വരത്തില്ലെ ഇപ്പൊ അമ്പലത്തിലെ ഉത്സവം അങ്ങനെ കാര്യങ്ങളിലെക്കെ സ്ഥിരം ഞങ്ങള് ഉപയോഗിക്കും. ണവ് അല്ലാതൊന്നും ഞങ്ങളങ്ങനെ അധികം മേടിക്കാറില്ല, ചിക്കനും കാര്യങ്ങളൊന്നും. പിന്നെ എവിടേലും പുറത്തു പോയി നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെ കഴിക്കും അല്ലാതെ ഇവിടെ മേടിച്ച് വെക്കത്തൊന്നുംല്ല.
ഓ! അങ്ങനെ, ആ! ആ! ആ ആ
വീട്ടിലു അങ്ങനെ ഇവിടെ കഴിക്കാനായിട്ടധികം ആൾക്കാരൊന്നും ഇല്ല ഇപ്പം ഞങ്ങള് കുറച്ചുപേരേ ഒള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ഉള്ള അത് തന്നെ മതി ധാരാളം അത് തന്നെ പിന്നെ അത്യാവശ്യം എന്തേലും വേണെങ്കി രാത്രീൽ എന്തെങ്കിലും ചപ്പാത്തിയോ ന്ദ്ര് അങ്ങനെ എന്തേലും കാര്യങ്ങള് ചെയ്യും. അല്ലാതെ ഞങ്ങള് ചിക്കൻ അങ്ങനൊന്നും മേടിക്കത്തില്ല. ബിഫോം
ഓ! അങ്ങനെ ആഹാ! പിന്നെ, എന്തോന്നു വിശേഷം?
ആ ഇവിടങ്ങ് സുഖം. ഇവിടെ കൊറച്ച് പരിപാടിയായിട്ട് നിക്കുവായ്ര്ന്ന്. കൊർച്ച് ജോലിയും കാര്യങ്ങളും ണ്ടായ്ര്ന്ന്. അപ്പൊ ജോലി, വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്തു ഞാൻ ജോലിക്ക് പോന്നതാണേ. അപ്പൊ രാത്രിയൽത്തേക്ക് ഈ തോരനും കാര്യങ്ങളെല്ലാം അരഞ്ഞു വെക്കുയൊക്കെ ചെയ്താരുന്നു. രാവിലെ പിന്നെ ജോലി ച് പോണായ്ര്ന്ന്
ഓ! അങ്ങനെ ആ!
ആ ഇവിടന്നു കൊറച്ചു ദൂരമുണ്ടോ? ബസ്‌റ്റോപ്പിൽ തന്നെ പോവാൻ വേണ്ടീട്ട് അങ്ങനെ ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിൽ വരെ പോയി അവിടന്നാ പിന്നെ ബസ് കയറി പോകുന്നതേ
ഓ അങ്ങനെ. നമ്മളെ ഇവ്ടെ കുഞ്ഞിനെ സ്കൂളിൽ എൽക്കേജിയിൽ കൊണ്ടു ചേർത്തേക്കുവാ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മുക്ക് രാവിലെ എണീറ്റ് കുഞ്ഞിനെ അപ്പൊ തലേ ദിവസം നമ്മളൊന്നും ചെയ്ത് വെയ്ക്കാറില്ല. പിന്നെ എന്തേലും മീനോ വല്ലതും ഒണ്ടെങ്കി മാത്രം നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കും. അല്ലെങ്കി രാവിലെ എണീറ്റ് ത്തെ ജോലി ഒതുക്കി അങ്ങ് വി വേ വിടുകാ കുഞ്ഞിനെ ചെയ്യുന്നത്. അപ്പൊ ങ്ങനെ രാവ്‌ ജോലി ഒതുങ്ങും നമ്മടെ ആ സ്കൂ
കുഞ്ഞിന് കൂൾ വിട്ട് കയ്യുമ്പത്തേക്കും ജോലികളൊന്നു ഇല്ലല്ലേ?
ഇല്ലില്ലില്ലില്ലില്ല. വലിയ ജോലിയും കാര്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഇച്ചിരി സ്കൂളിൽ കൊണ്ടു വിടാൻ വേണ്ടി ഇച്ചിരി നേരത്തെ എറങ്ങണം. നമ്മളീ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എപ്പ ചെന്നാലും നമ്മള് ക്രോസ് അടവായിരിക്കും. അതനുസരിച്ച് വേണം നമുക്ക് വീട്ടിൽ ന്നാ എറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ അവിടെ ചെന്നാലും ചെലപ്പം ലേറ്റ് ആയിട്ട് വരുന്ന ട്രെയിൻ കാണും. നമ്മൾ ടൈം നോക്കിയായിരിക്കും ചെലപ്പം, അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ല്ല. ഒന്നുകി ലേറ്റ് ആയിട്ടുള്ള ട്രെയിൻ വര് അല്ലെങ്കീ നേരത്തെ ചെലപ്പോ ട്രെയിൻ വരും. അങ്ങനെ കൂടുതലും ന റെവെകോ സിന്റെ അവിടെ വെയിറ്റ് ചെയ്തിട്ട അപ്പറത്തോട്ട് നമ്മള്
ആല്ലെ ആ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുപാട് താമസ സം വരും ഗേറ്റ് അടവിനന്നൊക്കെ പക്ഷെ എനിക്ക അങ്ങന അങ്ങനെ ട്രെയിന്റെ അവിടെ കൂടെ ട്രാവൽ ചെയ്യേണ്ടിന്നിട്ടില്ല അതുകൊണ്ട്തുകൊണ്ട് എനിക്ക് കറക്റ്റായില്ല ഇങ്ങന ഓരോരുത്തര പറഞ്ഞഞ് കേട്ടിണ്ട് ഒത്തിരി അടവ് സമയ ഒത്തിരി എടുക്കും അങ്ങനെയൊക്കെഞാൻ കേട്ടിട്ടുണ്ട് സമയം തെറ്റിയൊക്കെ ട്രെയിൻ വരുന്നെ ന്നൊക്കെ
ഉം ആണ ആണാണോ
അടുത്താണല്ലേ വീട്
ആ് നാൻ തൊട്ടടുത്തു തന്നെ ഞാൻ പറഞ്ഞില്ലോ സ്കൂ ഇവിടെ നമ്മള ഡിസ്റ്റൻസ് വല്ിയ ഇല്ല ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ക്രോസ് നമ്മുടെ വീടും തമ്മില് ആ നമുക്ക് അങ്ങോട്ട് നമ്മള റോ വീടിന്റെ വെള്ളോട്ട് ഇറങ്ങിനിന്ന ട്രെയിൻ പോന്നൊക്കെ കാണാം നമുക്ക്
ആ അപ്പൊ അടെ അടുത്തടുത്ത് ഒരുപാട് കടകളും വ്യാപാര സ്ഥപനങ്ങളൊക്കെ ഉണ്ടായിരുന്നക്ക അല്ലേ
ഇല്ല അങ്ങനൊന്നും പറയാൻ പാടില്ല ഈ ഡ്രൈവേ ക്രോസിന്റെ സൈഡ് മൊത്തം കൂടുതലും വീടുകളാ
ആ സാധാരണ അങ്ങനെയ അല്ലല്ലോ വരും നമ്മളിപ്പം കടകള് കൂടുതൽ അങ്ങനെ ഏരിയയിലല്ലേവരൂ
ഇല്ലല്ല അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷ ഷന്റെ സൈഡ് നിർത്തിണ്ട് നമ്മുടെ റൈവേ ക്രോസ് പാള പാളഒക്കെ വരത്തില്ലേ അതിന്റെയൊക്കെ സൈഡിലായിട്ട് വരുന്നതാ അപ്പൊ നമ്മളവടെ കൂടുലും വീടുകളായിരിക്കും അവിട്ന്നും സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് കൂടുതലും വീടുകളായിരിക്കും അവിടെ വരുന്നത് അങ്ങനെ ആ ഉണ്ട്ണ്ട് ഹോസ്പിറ്റല ഉണ്ട് എല്ലാത്തിനും എല്ലാം ഉണ്ട് അങ്ങനെ കൊഴപ്പൊന്നുമില്ല നമ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അടുത് ത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണോങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ എന്ത് കാര്യത്തിന ഒരു ട്രീറ്റ്മെന്റ് എടുക്കാണെ എബുടുന്ന് നമുക്കടുത്തന്നെ ഹോസ്പിറ്റലിണ്ട്
ആണല്ലേ ഞങ്ങൾക്ക്ക്ഷെ ഇവിടുന്ന് എന്തെങ്കിലും കര്യം ഉണ്ടെങ്കി തന്നെ ഞക്ക് ഇവിടുന്ന് പോണങ്കി ദൂര പോണം ഹോസ്പിറ്റല് കാര്യൾക്കക്ക് ആണെങ്കിലേ ഒത്തിരി ദൂരെ ഞങ്ങക്ക് ട്രാവൽ ചെയ്തിട്ട് വേണം പോവാനായിട്ടെ അതൊക്കെ ഞൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മള അടുത്തൊരു ആശുപത്രി കാര്യങ്ങളൊന്നുല്ല അത്യാവശ്യം വന്നാല് അച്ഛൻ ഓറെഡി ഹാർട്ട് പേഷ്യന്റണെ അപ്പൊ നമുക്ക് കൊണ്ട്ക പെട്ടെന്ന് ന്തേലുംഒരു വയ്യാരിമവന്നതന്നെവിടുന്ന് കിലോമീറ്ററോലം സഞ്ചാരിച്ച് വേണം നമുക്ക് പോക അതണെങ്കിൽ അടുത്താണെങ്കിൽഈ വണ്ടി കാര്യങ്ങളൊന്നും കാണത്തില്ല അതൊക്കെ എവിടുന്നന്നേക്ക് ഒപ്പിച്ച വരുമ്പോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഈ ദൂര ആയത കൊൊണ്ട് ആശുപത്രിയിരിക്കക്ക നിങ്ങക്ക് പിന്നെ സുഖംല്ലേ തൊട്ടടുത്ത് തന്നെല്ലേ
ആ ഇത് പിന്നെ അടുത്തന്നെ നമുക്ക് എന്ത് ആവശ്യങ്ങൾക്കാണേങ്കലും നമുക്ക് അങ്ങോട്ട് പിന്നെ ഇവിടെ വണ്ടി ഉള്ള കണം നമുക്ക് വണ്ടിൽ അങ്ങോട്ടോ നടന്ന പോകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം അപ്പൊ പെട്ട കുറച്ചുകൂടെ പത്തി പോയിട്ട് വരകയും ചെയ്യാൻ പറ്റും കടകൾ തന്നെ ആയിക്കോട്ടെ നമ്മളിപ്പം എന്ത് കടകളില കടകളിൽ പോവാനായാലും ഇപ്പ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ വാട്ടർ അതോറിറ്റി ആയി ഇ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ എല്ലാം നമുക്ക് എല്ലാം അടുത്തടുത്ത ഒരു അഞ്ച് സെക്കൻഡ് അ, ശബ്ദം ഒന്നും കേൾക്കുന്നില്ല ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആ ഗ്യാപ്പ് നമുക്ക് കാ എല്ലാ ഇതിനും മരുന്നൊണ്ട്
നമുക്ക് പിന്നെങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ കാര്യങ്ങൾ ബില്ലിന്റെ കറണ്ട് ബില്ല് അങ്ങനത്തെ കാരൃങ്ങളൊക്കെല്ലാം നമുക്ക് പിന്നെ ഫോൺ വഴി ഞങ്ങള് ചെയ്യുന്നതേ. അപ്പ അതുകൊണ്ട് പോണ്ടി വരുന്നില്ല പക്ഷെ എന്നാലും ഇവിടന്ന് ദൂര ഉണ്ട് പോയി വരാൻ എന്നാലും ഞങ്ങളെല്ലാം ഫോൺ വഴി നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങന റ്റൽ കേസ് വരുമ്പോ മാത്ര ഉള്ളൂ ഇച്ചരി ദൂരെ ആതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ അടുത്തൊരു ചെറിയൊരു ക്ലിനിക്ക് പോലൊരു സംഭവുണ്ട്. അത് പക്ഷെ നമുക്ക് വല്യ ഈ ഹാർട്ട് പേഷ്യൻസ് നമ്മ അങ്ങനുള്ള ആൾക്കാർക്കൊന്നും പോവാൻ പറ്റിയ ടൈപ്പൊന്നും അല്ല. കുഞ്ഞ് ആശുപത്രിയാ നമുക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെലും കാര്യങ്ങൾ വരുമ്പോ മാത്രം പോവാൻ വേണ്ടി പറ്റിയിട്ട
ആ അത് നമുക്ക് അല്ലെല്ല് അങ്ങനെ ഹാർട്ടിന് നമ്മള് കാർഡിയോളജി അല്ലേ കാണിക്കുന്നത്. കാർഡിയോളജിയല്ലേ നമുക്ക് അതിനു തന്നെ കാണിക്കാൻ പറ്റ
അതെ അതെ അതിനെ കാണിക്കുന്ന ടൈ അതിനെ കാണിക്കുന്ന ഡോക്ടർമാരൊന്നും നമ്മുടെ ഇവിടെ അടുത്തൊന്നും ഇല്ല
ഷൻ വന്നപ്പോലും നമുക്ക് ഉടനെ കാർഡോളജി അല്ലേ നമുക്ക് സമീപിക്കാൻ പറ്റത്തൊ തുള്ളൂ. അല്ല നമ്മള് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയാലും അവരെ അവർക്കൊരു മരുന്ന് പോലും ചെയ്യാനുള്ള ഒരു സജ്ജീകരണങ്ങൾ നമ്മള്
ഇല്ല നമ്മള് ഇവിടെ അടുത്തുള്ള വീട്ടാച്ഛന് ഇങ്ങനെ വയ്യാതെ വന്നു ആ സമയത്ത് ഞാൻ അ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോ അവര് അവിടെ എടുത്തില്ല അവര് പറഞ്ഞു വേറൊരു വലിയ ഹോസ് സ്പിറ്റലിലോട്ട് മാറ്റാൻന്ന് പറഞ്ഞ് അപ്പഴേ നമുക്ക് കുറിച്ച് തരുവ ചെയ്തത്. അപ്പോ അവര് ഏക്കത്ത് പോലും ഇല്ല. കാരണം അവര് വേണ്ട വേറെ ഏതേലും ഹോസ്പിറ്റലിൽ കൊണ്ട് പോ. ഇവിടെ പറ്റത്തില്ലന്ന് ആ രീതിക്ക് അങ്ങ് പറയുകയും ചെയ്ത്. നമ്മള് അപ്പൊ അതൊണ്ട് അവിടുന്ന് പിന്നെ വേറെ ഹോസ്പിറ്റലോട്ട് പോകേണ്ടി വന്നേ അപ്പോ ഒത്തിരി ദൂരം പോവുകയും വേണം. നമുക്ക് അത്രയും സമയം നമുക്ക് പോവല്ലേ. ഒരു പേഷ്യന്റിനെയും കൂടെ കൊണ്ടു പോകുമ്പോഴത്തേക്കുവേ.
ആ അതക്കെ ഓർക്കുമ്പം നമ്മള് ക്കും നമ്മടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കി നമുക്ക് അത്രെ ഒരു നമുക്ക് അത്യാവശ്യം ഒന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കേസക്കെ അല്ലേ അതൊരു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ വയസ്സായവരൊക്കെ നമ്മടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊണ് കൊണ്ടു പോകാനും എടുക്കാനായിട്ട് ഒരു വം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരൊക്കെയാണെങ്കിൽ ഇത്രയും ദൂരം കുഞ്ഞങ്ങളെങ്കൊണ്ടൊക്കെ പോവാൻ അല്ലെങ്കിൽ വ വയസ്സായവരെ കൊണ്ട് പോവാനൊക്കെ എന്തൊ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അടുത്താണെങ്കിൽ നമുക്ക് ഒരു ട്ടോ വിളിച്ച് ചേട്ടാ അത് നമുക്കങ്ങോട്ട് കൊണ്ടു പോകുവോ ഇല്ലെങ്കിൽ വണ്ടിക്കകത്ത് കേറ്റി നമുക്ക് കൊണ്ടുപോകോ ചെയാൻ പറ്റും തന്നെത്താനെ ആണെലും ഈ ദൂരൊക്കെ വർക്കാണോ ഒറ്റക്കുള്ളവരാണോ ഏറ്റവും കൂടുതലും പെട്ടു പോകുന്ന സാഹചര്യത്തിലാവുന്നത്
ഇവിടെ പിന്നെ ആ ഞങ്ങള് ഒറ്റയ്ക്ക് ഞങ്ങള് രണ്ടുപേരുള്ളു അപ്പത്തേക്കും എവിടെലും അത്യാവശ്യത്തിന് പോണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോ രണ്ടുപേർക്ക് ആരെക്കേ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയങ്കിൽ മാത്രമേ പോവാൻ പറ്റത്തോള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ വിളിച്ചാൽ ഓട്ടയോ അങ്ങനെ വണ്ടികളോ ഒന്നും കേറി വരുന്ന ടൈപ്പ് ഉള്ള സ്ഥലം ഒന്നും അല്ല പ്പ അതുകൊണ്ട് നമുക്ക് ആശുത്രി പോവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുവ. അത് നമുക്ക് ഫെസിലിറ്റി ആയിട്ടുള്ള ഡോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിനൊക്കെ തന്നെ നമ്മൾ ദൂരെ പോവണ്ട ആ അത് വന്നേക്കുവാ
ഓ അങ്ങനെയാ
അതെ അതെ അപ്പൊ നിങ്ങ് അവിടെ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒള്ളോരുണ്ടോ
ആ വീട്ടില് ആ അമ്മയും അച്ഛനും ഉണ്ട്. അവരണ്ടുരും ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് രണ്ടു പേരും തന്നെ. അവർക്കും നമ്മക്ക് പിന്നെ ഈ ഇച്ചിരി ദൂരമായിട്ടുള്ള ഹോസ്പിറ്റല അവരെണ്ടരും കാണിക്കുന്നത് കാരണം നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലി പറഞ്ഞ കൂടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം
ഉം ഉം ഉ ആഹ് ഉ ഉ
ഓക്കെ ശരിയെന്നാങ്കി
ഉം പിന്നെ
സമയം ആയില്ലയോ ശരിയെന്നാ